ഹലോ ഫ്രീയാണോ
അതെ
ആഹ് പുറത്താണോ വീട്ടിലാണോ?
ഞാനോ ആ പൊറത്താ കുളിക്കാ കുളിക്കാൻ പോവാ
ആഹ് മഴയുണ്ടോ
മഴ കുറച്ചുണ്ട് അ മഴത്ത് കുളിച്ചുമ്പോളല്ലേ രസം കിട്ടാ
ആ അത് ശെ ശരി അതെ അതെ പക്ഷെ നമ്മള് സൂക്ഷിക്കണം മഴയത് നമ്മളങ്ങനെ
ആഹ് അതന്നെ ഞങ്ങളു അങ്ങനെന്നെ വിചാരിച്ചേ ഇപ്പൊ പോവാ കാണിച്ചില്ല ഞങ്ങളിപ്പ ഉസ് സ്കൂൾണ്ടെ സ്കൂള് കട്ടാക്കി
ആഹാ അതുകൊണ്ടാ ആ നല്ല സൂക്ഷിക്കണം എന്നാന്ന് വെച്ചാ പനിയൊക്കെ ഈ മഴക് ക്കാലത്ത് പനിയൊക്കെ പിടിച്ചാലേ
ആഹ് ആ ഞങ്ങളും ആന്നെയാ പറഞ്ഞെ ഞങ്ങള് ഉസ്കൂൾക്ക് പോവാൻ നിക്കേന്നി അപ്പം ബസ് ഇല്ല പോയില്ല ഇല്ലാ
ആ അതുകൊണ്ട് കൂട്ടുകാരനെ കൂടെ കൂടി മഴ ആഘോഷിക്ക ഇക്ക ആന്ന് ഓർത്തു
അതെ മഴേം വെള്ളമൊക്കെ ആഘോഷിക്കാ ഇപ്പം മഴക്കാലം അല്ലേ
അതെ മഴക്കാലം ആ അതാ പറഞ്ഞത് പകർച്ചവ്യാധികൾ ഒത്തിരി ഉണ്ടാകുന്ന സമയല്ലേ അതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം
ഞാന തന്നേ ഞങ്ങളത് ശ്രദ്ധിച്ചോണ്ട്രിക്കണേ ശ്രദ്ധിക്കുമ വണം എന്നട്ട എന്ന കുളിച്ചാനും പോണല്ലോ ആ കുളിക്കണം എന്നാൽ അകത്ത് പോകാനും പറ്റൂല അങ്ങനെ ഒരു ഇതിലാണ്
അതെ ആ മഴ ആയതുകൊണ്ട് കൊഴപ്പമില്ലല്ലോ
കൊഴപ്പല്ല ഇപ്പൊ മഴയില്ല ഇപ്പ വെയില് കാണുന്നുണ്ട് ആഹ് വെയില് കാണുന്നുണ്ട് ഇപ്പൊ വള്ളം വള്ളമുണ്ടായെക്കാരം അ ച ആ ച ചെളി വെള്ളം ആണോ അറിയില്ല തെളിഞ്ഞ വെള്ളം ആണെങ്കിൽ അത്രയും സുഖം തെളിഞ്ഞ വള്ളാണെങ്കിൽ അത്രയും സുഖം
അതെ അതെ പക്ഷെ കൂട്ടുകാരൊക്കെ ആവുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് അതൊരു എന്നാ പറയാ വല്ല
ആഹ ഇബാലൊക്കെ ഉണ്ടാവുമ്പോന്നെ പോവാൻ കഴിയുള്ളു പിന്നെ പോവാൻ കഴയില്ലല്ലോ പിന്നെ ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട് ശനി ഞായറും അപ്പൊ കാറ്ററിംഗ് ഉണ്ടായതുകൊണ്ട് കാറ്ററിങ്ങിന് പോകണം
ആ കേറ്ററിങ് ഉണ്ടോ കേറ്ററിംഗ് എങ്ങനെയാ ഫുഡ് ഒക്കെ എങ്ങനെയാ
ഫുഡ് ഒക്കെ എന്താ ഫുഡ് സാദാ മാതിരി ബിരിയാണി ചിക്കൻ ബിയാണി ലഗോൺ ബിരിയാണി ചിക്കൻ പൊരിച്ചത് ജ്യൂസും എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ തന്നെ കേറ്ററിംഗ് ഞങ്ങൾതന്നെ നാട്തെ ഓ എല്ലതും എന്ന സ്റ്റേജ് ഐറ്റംസ് എടുക്കും സ്റ്റേജ് വർക്ക് എടുക്കും ഫും ആ ബോയ്സ് അങ്ങനെ ഓരോ വർക്ക്
ആ അതെങ്ങനെ കേറ്ററിംഗ് നമുക്ക് സീസൺ ഉണ്ടോ അതായത് എപ്പോഴും സെയിം ആണോ
ഏഹ സീസൺ ഉണ്ട് എന്നാ ഈ വ വെക്കേഷൻ ഒക്കെ ഫുൾ ഇതെക്കാരം അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചു ഒരീസംന്നെ രണ്ടു വർക്ക് ഓ എപ്പോഴും പേരെകയറാൻടൈമ ഉണ്ടാവൽ ഇല്ല ഐന അത് ഞങ്ങക്ക് മോട്ടറല്ലയ്ക്കാരം ഞങ്ങക്കീ ഞങ്ങള് ഇരിക്കുമ്പ നാൽ ഈ കല്യാണത്തിനൊന്ന് ഇരിക്കുമ്പം ആ സാധനല്ലേ ടാബിള് അത് ഫുള്ള് സെറ്റ് ആക്കണം, പിന്നെ ഞങ്ങളെ ഗോഡൗണ്ന്ന് സാധനം ഇട്ക്കണം, അങ്ങനെ ഓരോന്ന് ട് പണ്യോള് ഫുള്ള് ഞങ്ങളേയ്‌ക്കാരം.
ഫുള്ള് തന്നെയാ
പിന്നെ ഒരു വർ ഒരു പരിവാടി കഴിഞ് ച്ചോ പിന്നതൊക്കായിട്ട് ലോറി കേ റ്റി പിന്നെ വേറെ സൈറ്റ് പോണം.
പോണോ എപ്പഴും വർക്ക് കാണും അല്ലേ? എപ്പഴും ഉണ്ടോ ആ ശരി ശരി അപ്പൊ നിങ്ങ നിങ്ങൾ എങ്ങനെ കൂട്ടുകാർ കൂടി നട ത്തുവാണോ?
അത് ആ കൂട്ടുകാരു ഉണ്ട് കു ഏ അങ്ങനറഞ്ഞാ ചെങ്ങായിൻ്റെ ട്ടനാ ചങ്ങായിൻ്റെ ഏട്ടനാണ് പരിപാടി അപ്പൊ ഓൻ വർ ക്ക് ന് ഞങ്ങളെ വിളിച്ചു. ആഹ് ഇന്ന സ്ഥലത്ത് വർക്ക്ണ്ട് വെ നോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അറയും, ഇപ്പങ്ങള് അയിക്കോട്ടെ പോവാറയും, അങ്ങനെ അങ്ങനെ പോവും.
വേറെ വർക്കുകളുണ്ടോ?
ഈ ചോറ് കൊടുക്കണ എല്ലാ പരിപാടി
എല്ലാ പരിപാ- അതെ അതെ പിന്നെ അതല്ലേ അത്യാവശ്യം
അതന്നെ അപ്പൊ ഞങ്ങളെല്ലാ പരിപാടിക്കും പോവും.
ആഹാ നമ്മള് ഫുള്ള് കേരളത്തില് എല്ലായിടത്തും ചെയ്യുന്നു
ഓ കേരളം എല്ലാ ബോർഡറ് വരെ നമ്മള് വിടും. അയിനൊന്നും പേടില്ല അതെ പിന്നെ
ആ അപ്പൊ നിങ്ങള് ഫുഡൊക്കെ ഈ കേറ്ററിങ്ങിൽ ആയത് കൊണ്ട് നല്ല ഫുഡിങ്‌ ഒക്കെ ആയിരിക്കും ല്ലേ ആഹ്
പിന്നെ ഞങ്ങള് ഹോട്ടലും പോയണ്ട് ഞാനും ഇന്റെ ചെങ്ങായിം ആ രാത്രി രാ വീട് രാത്രി സമയങ്ങളിൽ ഷോപ്പിങ്ങിന് പോയണ്ടി എല്ലോടത്ക്കും പോവും ആ
ഇപ്പൊ അവര് പല ഇത നോൺ വെജ് നോൺവെജ് എല്ലാം
ആഹ് അതാങ്ങന ഉണ്ടാവും അത് വേറെ വേറെ ഇതിലേക്കറ ഫുഡ് വെജ ആക്ക് വേറെ നോൺ വെജിന് വേറെ പെ അങ്ങനെ കൊറേണ്ടാവും ഷേ ഈ നോൺ വെജ്ജേക്കാരം കൂടുതൽ ഇണ്ടാവാ ആണ് കൂടുതല് അതേക്കാരലോ വേണ്ടേര ആഹ് അന്നെ
വെജിറ്റേറിയൻസ് തീരെ കൊറവാ
പക്ഷെ വേജിറ്ററിയൻ ഉണ്ടാവുമ്പം ഒരു നാല്പ്പത്തഞ്ച് അല്ല മുപ്പത്തഞ്ച് ഡി ഇതൊക്കെ ഉണ്ടാവും ഈ സാലഡ് അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഫുള്ള് ഉണ്ടാവും ആ ആ അതാവുമ്പോ ബിരിയാണിയറിയുമ്പോ മന്തി ബിരിയാണി അ ഓമ്
ഉം
അങ്ങനാവുമ്പോ പ്രശ്നല്ല
പ്രശ്നം ഇല്ല ബീഫ് എങ്കിൽ ബീഫ് ചിക്കൻ എങ്കി ചിക്കന് മട്ടനെങ്കിൽ മട്ടൻ അത്രയേ ഉള്ളൂ ആ ഇതാ ചോറന്ന് പറയുമ്പം കറികള്
കറികള് ഒ പായസം മൂന്ന് തരം അങ്ങനെ കൊറെണ്ടാവും ഓ റിസ്ക്
അപ്പൊ പാചകം ചെയ്യാനായിട്ട് ട്ട് വേറെ പാചക തൊഴിലാളികളുണ്ടോ
ഓ പാ ഏയ് പാചക തൊഴിലാളി വേറെണ്ട് അയി ഞങ്ങള് അങ്ങനറഞ്ഞ ഓല് വേറെ സ്ഥ ഓല് വേറെ കാറ്ററിങ്ങേകാരം അപ്പൊ ഞങ്ങക്കാവസ്യണ്ടാവുമ്പോ ഞങ്ങളോലെ വുളുച്ചും ഞങ്ങളിങ്ങനെ പറയും ഓലൊണ്ട് അത് അങ്ങനെ ഇന്ന് പരിപാടി ഉണ്ട വരണുണ്ടെന്ന് പറയും ചിലെപ്പോ ഞങ്ങള് ഗോഡ ഗോഡൗന്നു വെച്ച് കൊണ്ടോകും അല്ലെങ്കില് ഓലെ ഞങ്ങള് സ ഓഡിറ്റോറിയത്ത്ക്ക് കൊണ്ട് പോകും
കൊണ്ടു പോകും അവിടെ വയ്ക്കും അല്ലേ ആഹ് ആഹ് ശരി ശരി ഒരുപാട് കൂട്ടുകാരുണ്ടോ വർക്ക് കൂടെ ജോലി ചെ ചെയ്യാൻ
ആ കൂട്ടുകാര് കൊറേ ഇണ്ട് കൂട്ടുകാര് വേണ്ടേ
ആ വേണം പിന്നെ അതെ അതെ അതെ നമ്മളിപ്പോ എന്ത് ജോലി ആവുമ്പോ കൂട്ടുകാരാവുമ്പോ അതിന് പ്ര പ്രത്യേക ഒരു സന്തോഷം കാണൂലോ? നമുക്ക് ചെയ്യാനായിട്ട് ഉത്സാഹവും അതെ അതെ അതെ സത്യവാ എപ്പോഴും നമ്മള് നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം ആഹ് അതെ
അല്ലഞാൻ സ്കൂൾക്ക് പോവാത്തേ ആ ഓരാരും സ്കൂൾക്ക്പോവില്ല നാൻ അതാണ് സ്കൂൾക്ക് പോവാത്ത് ഓൻ ഇല്ലാതെ പോയിട്ട് കാര്യല്ല ഓൻ ഇല്ലാതെ പോയിട്ടൊരു കാര്യവുംഇല്ല
അതെ അതെ
ആഹ്
പിന്നെ എങ്ങനെണ്ട് മഴയൊക്കെ എങ്ങനെ ഇപ്പ എവ്ടെ?
മയ രാവ് ലെ നല്ല മയണ്ടെയ്നി ഇപ്പം ഞാൻ റെഡ് അലേട്ട് കിട്ടും വിചാര് പിന്നെ കിട്ടണ്ടേ ഇത് ഞങ്ങളെ ആഹ് ഊതില്ല മനസ്സിലാ മനസ്സോടെയാണ് സ്കൂൾക്ക് പോയേന്ന് ഞങ്ങള് സ്കൂളിന്റെ മുന്നിക്ക് എത്തീനി പിന്നെ ഇങ്ങോട്ടന്നെ പോന്ന് ആഹ് കോളേജാ കോളേജായോണ്ടേ
കോളേജായേങ്ങാെണ്ട് കട്ടെയ്തൂന്ന് പറയാം
ആഹ് അതന്നെ കട്ടെയ്യാ അതെന്നെ പറയാ ആഹ്
പക്ഷെ നമുക്ക് ഇ ഇപ്പോ റെഡ് അലേർട്ട് അമുക്ക്ങ്ങനെ പ്രതീഷിക്കാൻ പറ്റത്തില്ലേ
ആഹ് അതെ ആഹ് പക്ഷെ റെഡ് അലേർട്ടാെക്കെ കിട്ട്മ്പം മയിംമ്പെയ്യും ല്ല ഞ്ഞ് ഉം അതാണ് ണ്ടാവല് അപ്പ അല്ല വെയ്ലെയ്ക്കാരം
അതെ അതെ പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ് പ്പയാണ്പ്പ വന്നോണ്ട് രിക്ക്ന്നത് അതെ വെള്ളപ്പൊക്ക അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ
വെള്ളപ്പൊക്ക ഏ അങ്ങനൊന്നുല്ല ണ്ടാവാണെങ്കി ഒരു മരം വീണ് ലെയി ൻ കമ്പിയൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ പ്രശ്നോ. നല്ല കാറ്റൊക്കെ ഇണ്ടാവും നല്ല ആഹ് നല്ല കാറ്റ് ഉണ്ടാവുമ്പോളേ.
കാറ്റ് ഉണ്ടല്ലേ
ഒരു ആഴ്ചക്ക് കറന്റ അങ്ങ് പോവും.
ഓ ആഹ് ആഹ്
അങ്ങനെ വരും അത് വാൻ ശോകാണ്.
അതാണ് കാറ്റാ പ്രശ്നം നമുക്ക്. സാധാ ചുമ്മാ മഴയാണ് കുഴപ്പല്ല. കാ റ്റി ഇടി മിന്നല് കാറ്റ്. അതോടുകൂടിയ മഴയ്ക്കാണ് പ്രശ്നം.
അതെ മഴ സാധാ മഴയാണെങ്കിൽ കൊഴപ്പല്ല ആഹ് അതെ ഓ പിന്നെ പേടി തന്നെ. പിന്നെ മഴയും ഇങ്ങനെ പൊറു ത്ത് പോക്കാണെങ്കിൽ . ഒരുദിവസം എന്നാ കയിഞ്ഞ പ്ര മഴക്ക്. കഴിഞ്ഞ കൊല്ലത്തെ. ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഉള്ളിൽക്കുമ്പോ എന്താ ഒച്ച കേട്ടെ. പ്പൊ പുറത്തുക്കറങ്ങിയപ്പ ണ്ട് വലിയ മഹാഗണില്ലേ? അതുണ്ട് പേരന്റെ മേല കുടെ
ആയ്യോ ന്നിട്ട്?
കൂടാണ് വെള്ളം പോല് ഈ മഴവെള്ളം ഫുള്ള് ഞങ്ങളെ
ആഹാ ആ
ട്ട് വള്ളം ഫുള്ള് തങ്ങി പെരേക്ക് കേറ വെള്ളം.
അയ്യോ അങ്ങനത്തെ പ്രശ്നങ്ങളല്ലേ?
അല്ല അ എന്റെ പേരന്റെ ചുറ്റിനും പരല്ല ആ കുറേ ആൾക്കാരുടെ പരുണ്ട്. അപ്പൊ എല്ലാരും കൂടി സഹായിച്ചാണ്ട് പരാ ആ ക റെഡ്യാക്കി ഇപ്പൊ പേടിയ മയ പെയ്യുമ്പൊ ഇപ്പൊ പേട്യമയ്യുമ്പോ ങ്ങാനും വീണാലോ ആ
ആ അത അതെ അതെ മേനക്കാൽ നമുക്ക് വേറെ അത്രയും പ്രശ്നം വരത്തില്ലല്ലോ മഴക്കാലം പോലെ
ആ
അതെ അതെ. അപ്പൊ അവിടെ വെള്ളം കേറാതിരിക്കാനൊള്ള സംവിധാനം ഒന്നുല്ല
വെള്ളം കേറാൻ ഏ വെള്ളം കേറാ സംവിധാനംന്നുല്ല അതെല്നിണ്ടാക്കണം.
ആഹ അങ്ങനെയല്ലേ ഓ ഏജന്റുകളുടെ ശല്യം ഉണ്ടാവോ മഴ വെള്ളം കേറി വരുമ്പം
ഏയ് അങ്ങ് ഇഴജന്ത്ള് ഇതുവരെ ഇണ്ടായില്ല
ഇല്ല. ആ. അത് തന്നെ ഭാഗ്യവാതെ ഇല്ലായിരിക്കാ പ്രാർത്ഥിക്ക്യ. അതെ അതതെ പറയാൻ പറ്റില്ല അ അതെ എന്താന്ന് വെച്ചാല് നമ്മള് പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യവും ആ
മയ പെയ്യുന്ന തന്നെ നമുക്ക് ഉറപ്പില്ലല്ലോ മയ മയ എപ്പയ ചെയ്യാ
അറിയത്തില്ല എന്തുമ ഏത് രീതിയിലുള്ള മഴയായി ന്നും അറിയത്തില്ല ഉം നമുക്ക് അറിയാലോ വാർത്ത തന്നെ പ്രശ്നങ്ങളല്ലേ ഈ മഴക്കെടുതി വന്നാലും പ്രശ്നങ്ങളല്ലേ മൊത്തം എല്ലായിടത്തും ആ ഫുൾ പ്രശ്ന പ്രശ്നവാ ജീവിതമേ പ്രശ്നവ എല്ലാടത്തും അതെ പ്രശ്നങ്ങള ളോട് കൂടിയാണ് മനുഷ്യൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെതെ
മയ പെയ്തീലങ്കില് വള്ളം കിട്ടൂല മയ പെയ്താ പിന്നെ ഓ വേനൽക്കാത്തു കെണൊ വറ്റല്ല
ആ ഇല്ലല്ലേ അത് തന്നെ ഒരു ഭാഗ്യം അതെ
ഇത്വരെ വറ്റീല്ല ഇന് വറ്റൂല ഉം വറ്റൂല വിചാരിച്ചാ
ആ അവിടൊക്കെ കിണറുകളാണോ അതോ കൊഴൽക്കിണറൊ
ഏയ് സാധാക്കിണർ ഓ ആ ആ ആ ഞങ്ങളടുത്തെ ആ ഞങ്ങളവിടെ തന്നെ സാധക്കിണറാ സാധാ ആ റിങ്ങിടുന്നെ അങ്ങനെ
അതേല്ലെ
ആ നിങ്ങടവിടെങ്ങനെ?
ഞങ്ങളുടെ ഇവിടെ സാധാ എല്ലാം ഉണ്ട് ബോർവെൽ കൊഴൽക്കിണറുകളുണ്ട് സാധാ കിണറുണ്ട്.
ഏ
എല്ലാം കൂടെ ഉള്ള ഏരിയകളാ
ആയി ഓക്കെ ഓക്കെ
ത്തിനൊന്നും പ്രശ്നമില്ല ട്ടോ അതെ നമുക്ക് വെള്ളം അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യ വേണ്ടത് എപ്പഴും ലായാലും മഴയായാലും ശുദ്ധജലം വേണമല്ലോ
അതെ അതെ
അതെ
ഉം